ഹലോ
ലോ
കേക്ക്ന്നൊണ്ടോ ഹലോ കേക്ക്ന്നൊണ്ടോ ഹലോ
ലോ
ഹലോ കേക്ക്ന്നൊണ്ടോ
ലോ കെക്കവോ
കേക്കുന്നൊണ്ട് എനിക്ക് കേക്ക്ന്നൊണ്ട്
അഹ് കെക്ക കേക്ക കേക്ക
എന്തോണ്ട് വിശേഷം സുഖട്ടിരിക്കുന്നോ സുഖം സുഖം സുഖയിട്ടിരിക്കുന്നു
വീട്ലാണോ വാപ്പി
എന്തോ
വീലാണോ അവിടെ
ആ വെയില മഴയില്ല രണ്ടുസായിട്ട് വെയില് തന്ന മഴയില്ല
ആ എവിടേം നല്ല വെയിലാണ്
അതെല്ലേ
അതെ അതെ
ഉം ഉം ഉം
പഠികാണോ അതോ ഹൗസ് വൈഫ് ആണോ?
അല്ല ഹൗസ് വൈഫാ.
ശെരി ഏ പഠിക്കുന്നുണ്ട് ജോലിം ചെയുന്നുണ്ട്
അതെലേ
എംബിഎ ചെയ്ത് കൊണ്ടിരിക്കുന്നു
കറസ്പോണ്ടന്റ് ആയിട്ടോ അതോ
അ ഓപ്പണിങ് ആയിട്ട് മണിപ്പാലി
ഓ ശരി ശരി അതെ
വർകേയുന്നുണ്ട് പിന്നേ പറമ്പിൽത്തെ അത്യവശ്യ പരിപാടിയുണ്ട്
എന്താ
പറമ്പു ഉണ്ട് പറമ്പിലുണ്ട് പണി
ആ ഊ ശരി ശരി
സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട്
ഓ ഭയങ്കര തെരക്കാ ആ പിള്ളേര് സ് അതെ തീർച്ചയായിട്ടും അതെ അതെ പിള്ളേര് സ്കൂളിൽ പോയി മ്മ് രാവിലെ അവര് പോയി ഒമ്പതണി പോയി മ്മ്
ഹസ്ബന്റ് ന്തെയ്യുന്നു
ആ ഹസ്ബന്റ് ചെറിയൊരു ജോലി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെത്തന്നെ ഇന്നിപ്പോ ഇവിടെയുണ്ട് ഹ് എനിക്ക് ചെറിയൊരു വേണ്ട ഞാൻ ഇന്ന് വീണ് ഡിസ്ക്കോന്ന് ബൾജയപ്പം അയ്ന്റെ റെസ്റ്റിലാ ഞാനിപ്പം അതോണ്ട് പുള്ളി ഇവിടെത്തന്നെയുണ്ട്
സഹായിക്കാൻ ഒരു കൈ മണി
എന്തോ
ഹസ്ബന്റിനെ സഹായിക്കാൻ ഒരു കയ്യ് മണിക്ക് വേണ്ടി
അങ്ങനെ ല്ലാ ചുമ്മാ ഇരി ക്കേല്ലേ നമ്മളൊക്കെ അത് പിന്നെ
ഉള്ള
അത് തന്നെ അതെ അതെ തീർച്ചയായിട്ടും
എന്നാ പഠിച്ചെ
ഞാൻ പ്ലസ് ടു വരെ
അത് കഴിഞ് ഒന്നും നോക്കിയില്ലേ
അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാതെ നമ്മളെ മ്മ് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പി ടെ ജി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊക്കെ പഠിച്ചേ ഉള്ളൂ പിന്നെ സെക്കുലർ ക്ക് പ്ലസ് ടു വേരെ പോയിട്ടോള്ളു സെക്കുലറായിട്ട്
ഈ പൈപിസ്ക്കൂൾ പഠിക്കുമ്പോൾ പ്യാനിപ്പിക്കാനോക്കേ പോലുണ്ടൊവ
അങ്ങനെ ഒന്നുല്ല നമുക്കൊരു ബിബ്ളികൽ നോലെജ് ഉണ്ടാകാൻ വേണ്ടി മാത്രം അങ്ങത്തെ ജോലിയൊന്നും നമ്മള് ചെയ്യുന്നില്ലാ അത് ത്രീ ഇയേർസിന്റെ ആയിരുന്നു മൂന്ന് വർഷത്തെ കോഴ്സായിരുന്നു.
ആ
അ ബ ദ്
അ ഏതു പള്ളിലാ പോകുന്നെ പള്ളിലാണോ ബിബോ സാണോ
ആ ബന്തിക്കോസിത്തെ പള്ളിലാ ഞാൻ പോകുന്നെ. ആ അല്ല ചർച്ച ക്കോടന്ന് പറയും.
ആ
ഉം അവിടെയ പോണേ
അപ്പം പപ്പായോ അമ്മയോ അല്ലാ അപ്പാപ്പയോ വല്ല പാസ്റ്ററാണോ
അല്ലല്ലാ നമ്മളെപ്പിന്നെ ചെറുപ്പത്തിലേ അങ്ങനെ വി- ബെന്തകൊസ്സിതിലാണ് ജനിച്ച് വളർന്നത് അപ്പപ്പിന്നെ
അപ്പതിന്റെയൊര് ഇൻട്രെസ്റ്റിലങ്ങുപോയി.
പ്പിന്നെ തീർച്ചയായിട്ടും. നമ്മള് നല്ല കാര്യങ്ങളെപ്പളും ഒപേ ചെയ്യാൻ - പഠിക്കുന്നവരോ എന്താചെ- ശീലവൊള്ളവരാണല്ലോ അപ്പപ്പിന്നെ
മ് പഠിച്ചു.
അതുകൊണ്ട് പിന്നെ അങ്ങനയൊക്കെ ഇരുന്നപ്പോ പിന്നെ പഠിക്കണമെന്ന് തോന്നി പിന്നെപ്പോയി പഠിച്ചു.
മാരേജിനുമ്പും
ആ കല്യാണം കഴിയുന്നേന് മുന്നമെ പഠിച്ചേ അത് കഴിഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞേ ഉം
ഓകെ പിള്ളേരൊക്കെ എത്രലാ പഠിക്കുന്നെ?
ആ മൂത്ത ആള് മൂന്നില് ഇപ്പം. ഏ എളേ ആള് ഏ ൽ കെ ജി പഠി ൽ കെ ജിൽ ഈ വർഷം ചേർത്തു.
അ അ
പിന്നെ വീട്ടിതന്നെ തിന്നുവാണോ അതൊ വേറെവിടെങ്കിലും പോയപ്പളോ?
വീട്ടിത്തന്നെ
വീട്ടിൽത്തന്നെ വെച്ച് വീണതാണോ അതൊ വെളീൽ വല്ലോം പോയപ്പോ വീണതാണോ?
അല്ല ഞാനെന്റെ വീട്ടിൽ അവധിക്ക് വെക്കേഷൻ സമെത്തൊന്നു പോയായിരുന്നു അപ്പം പിന്നെ അവിടുന്നൊന്ന്‌ സ്ലിപ് ആയിട്ട് വീണതാ.
എപ്പ എനഹോസ്പിറ്റലിൽ പോയോ അതൊ തിരുമ്മിയോ?
ഇല്ലില്ല ഒന്നും ചെയ്തില്ലാ ആമ് പിന്നെ ഇപ്പ ഞാൻ മരുന്നും ആയുർവേദ ഹോസ്പിറ്റലില കാണിച്ചേ ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുന്നു ഇപ്പം വീട്ടില് റെസ്റ്റെടുത് കൊറക്കാന്ന പറയുന്നേ പഷേ എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ കൊറയുന്ന്‌ ഒരു മാസത്തോളായി ഞാനിപ്പിങ്ങനെ ബെഡ് റെസ്റ്റ് സിൽ പോന്നു പ്പ നമ്മക്കൊരു മടുപ്പ് ന്നെ ഞാനോർത്തിനി പോയി അഡ്മിറ്റാവാം നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്ക്ന്നു.
അതായിരിക്കും നല്ലത് ഒന്നങ്കി അല്ലങ്കി തീരുമനം തിരുമ്മിയ ബഡ്ജിങ് ഒകെ ഉണ്ട പത്നി റെസ്റ്റെടുക്കണം. അതൊന്നെങ്കി ഹോസ്പിറ്റലി പോയി അവര് വ ക്ഷമിക്കാനാ അവരിയൊ കൊറേഷ്ണോ പീക്കിടാനൊക്കെ അവര് പറയും
അതെ അതെ എല്ലാരു എന്നോട് പറഞ്ഞു. മിക്കവാറും ഈ നമ്മളെ ഇംഗ്ലീഷ് മീ ഇതില് കാണിക്കാ മര്ന്ന് കാണി ഡോക്റ്റെ കാണിക്കാൻ പോവാണെങ്കി ചെൽപ്പം മിക്കവാറും ആഹ് സർജറി സജഷ്യൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പ അതുകൊണ്ട് ഞാൻ പിന്നെ അവടെ കാണിച്ചില്ല. ആയുർവേദിക്കന്നെ കാണിച്ചു.
റ്റടിനൊന്നും തിരുമ്മുന്നടവല്ലേ നന്നായിട്ട് തിരുമ്മുന്ന അതായത് പണ്ടോട്ട് തിനമൊന്നരി പഠിച്ചു വരുന്ന പിള്ളേരല്ല
അല്ല ഇവിടിയുണ്ട് ഞാനിപ്പം കാണിചോണ്ടിരിക്ക്ന്നട്തും ക്ക് ഞാൻ ഓക്കേയാണെങ്കി അവര് അഡ്മിറ്റെയ്യും അതൊക്കെ ചെയ്യും ട്രീറ്റ്മെന്റ് തൊടങ്ങും
അതായിര്ക്കും നല്ലത്. മറ്റോട്ത്ത് പോയാ ഒന്നങ്കി വീ ട്ടിടും വീറ്റിടാ ചാൻസ് കൊറവ. അവര് നേരെ സർജറിയ പറയന്നെ ചാൻസുള്ളു
ആഹ് അതെ അതെ കൂടുതലും സർജറി ആയിരിക്കും പറയുന്നെന്നാ പറഞ്ഞേ. ഞാൻ അന്വേഷിച്ചായിരുന്നു.
ക്ക് വേറെ ഒരു വേറെ ഒ ഇംഗ്ലീഷ് മരുന്ന് വേറൊ ക്ഷൊന്നുല്ല പിടിച്ചിടിയിലോ അങ്ങൻത്തെ പരിപാടൊന്ന് ണ്ടണ്ടൊ
അതെ അതെ അതെ അതെ ആ
ഇതൊക്കെചെയ്താ പിന്നെ ബലൊല്ല
ആ അതെ അതെതെ എല്ലാരും അത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ
ഒരുബക്കറ്റ് വെള്ളം പോലും പിന്നെ എടുക്കാൻ പറ്റില്ല
ആഅതെ അതെ അതെ നമ്മളിപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മളെ കൊണ്ടൊയി ഓപ്പറേഷനെക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പെ ഇട്ട് പോത്തില്ലേ
ആ പിന്നെ ആരോഗ്യല്ലാതാവും പിന്നെ ആക്കി ഈ നടുവേനെ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ മാറത്തില്ല
അതെ അതെ അതെ മ് ആ അതെ അതെ അതെ അതെ അല്ല അയ്ന്റേതായ പിന്നെ സൈഡ് എഫക്ട് ച്ചും കാണും നമ്മക്ക് പിന്നെ ഈ സർജറി കഴിഞ്ഞാല് പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടി ട്ടുണ്ട്
ചെ ഹേ പ്പഎന്റെ അമ്മക്ക്‌ ണെങ്കിലും ഇങ്ങനെ ഒരു ഡിസ്ക് ബൾജിങ്ങാന്ന്പറഞ്ഞോണ്ട് ഇവര് പറഞ്ഞു ഒരാഴ്ച കൂടെ ചെയ്തില്ലേൽ തളന്നുപോവൂന്നു പറഞ്ഞു
അഹാ
നമ്മ അപ്പ നേരെ കൊണ്ടോയി ഇവിടെ ഒരു തിരുവനന്തരത്ത് കൊണ്ടോയി അഡ്മിറ്റ് ചെയ്തു ഒരാഴ്ചത്തെ ഇപ്പ ഒരു മാസാ റസ്റ്റ് ഒരു കൊഴപ്പല്ല അവര് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ത്തെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ തളന്ന്പോവും ആയിക്കോട്ടെ പ്രഷ്
ആഹ് ഇത് എനിക്ക് പറഞ്ഞോ പിന്നെ എന്തോ
ഡിസ്ക്ക് മൊത്തം വെളിയിൽ തള്ളി നിക്കുവാന്നാ അവര് പറഞ്ഞെ
ആ ആ ഇത് എന്റെ ഡിസ്ക് എന്തൊ ഒരു ഒര അടിൽത്തെ ഡിസ്ക് എ തലോട്ട് മറ്റേ മേൾത്തെ വന്നിട്ട് പിന്നെ ടച്ച് ചെയ്ത് നിക്ക വളഞ്ഞിട്ട് അയിന്റെ എടയ് എന്നിട്ട് വെയിൻ കെറി അതും ബെൻ്റ് ആയിട്ട് നിക്ക്വ ബെൻ്റ് ആ വെയിനിന്റെ പ്രശ്നമാണോ ആ കൂടുതൽ എനിക്ക് വന്നിരിക്കുന്നു ഇപ്പൊ
ശരി അത് തി നന്നായിട്ട് തിരുമെന്ന് എവിടേലും കൊ പോയി അത് പിടിച്ചിട്ട് പിന്നെ ഒന്ന് ഒരു ഒരാഴ്ച. തിരുമി കഴിയന് പോയി ഒരു എക്സറേയും അല്ലെങ്കിൽ ഒരു സ്കാനി ചെയ്തിട്ട്.
അതെ അതെ. ഇപ്പഎന്നോട് പറഞ് ഇവര് ഇരുപത്തി ഇവരവര്. ഇരുപത്തൊന്നൂസ പറഞ്ഞേ ഇരുപത്തൊന്നൂസാ അഡ്മിറ്റാവണം പറഞ്ഞേ. ഹോസ്പിറ്റലിൽ കെടക്കണമ്ന്. അപ്പം അയിന്നെടേയ്ക്കൊക്കെ എന്തൊക്കെയോണ്ട് തിരുമ്മോ കിഴിവെക്കലോ. അങ്ങനെ കൊറേ ട്രീറ്റ്മെന്റോക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
ക്യാ ആയുർവേദ ഹോസ്പിറ്റലിൽ ആണോ ആ അത് കുഴപ്പല്ലാത്തതാ
ഉം നല്ല ട്രീറ്റ്മെന്റ് ഭയങ്കര തിരക്ക് അവിടെ
അത്യാവശ്യമാണെങ്കിൽ അവര് അഡ്മിറ്റ്ആകും ട്ടോ
അല്ല പറഞ്ഞത് പിന്നെ എന്നോട് വീട്ടിൽ റസ്റ്റ് എടുക്കാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിടന്നുകിടന്ന് ഓട്ടോമാറ്റിക്കൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കും പോലെ അല്ലല്ലോ വീട്ടിലാണ് നമ്മൾ എങ്ങനെയായാലും എണീക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെആയിട്ട് അങ്ങനെ പോകും ഹോസ്പിറ്റലിൽ അവരുടെ നിയന്ത്രണത്തിൽ തിലയൊണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ
നല്ല വേദനിക്കും ഒത്തിരി താമസിച്ചാൽ പൈൻ കേറും അതിന്റെടക്ക് ദേശ കേറും
ആ അതെ അതെ
പോയാൽ അത് ഒന്നിന് ഒമ്പതാവും പിന്നെ ഓപ്പറേഷൻഅല്ലാതെ വേറെ വഴിയില്ല
അതെ അതെ ഞാൻഅത് ഓർത്തു പിന്നെ അഡ്മിറ്റ്‌ ആവന്നെ ഉള്ളു വഴി
ഇത് തന്നെ ഇപ്പൊ ഒരു മാസമായിലെഇപ്പൊ തന്നെ ദേശ കേറാൻ തുടങ്ങിക്കാണും അയിന്റെ മുമ്പ് പിടിച്ചിട്ട്ദേശ കേറും വൈൻ വൈൻ അത് ആ വൈൻ ഓ എന്ന ഡ്രൈവിംഗ് സ്റ്റ അതായത് നരക്കും നരച്ച് ഉവാംവി
ആഹ് അതെ അതെ അതെ ഉം
പിന്നെ ആരോഗ്യം കുറയും പിന്ന ഉ
ഉം ഉം ഉം ഉം അതെ അതെ ആ ഒരു ടെൻഷനുണ്ട്. എന്തോ?
ചോറുണ്ടോ?
കഴിച്ചില്ല കഴിക്കണം. ഇന്നിങ്ങനെ കോൾ ഇങ്ങനെ എടക് വന്നോണ്ട് പിന്നെ അയിൻ്റെ തിരക്കായിരുന്നു.
തീരാറായോ പരിപാടികളൊക്കെ
ഇല്ല തുടങ്ങീതേ ഉള്ളൂ എല്ലാം.
ഇനി ഇപ്പോ
ഉം
ആഹ് ഉം ഹസ്ബൻ്റ് പോയ ഇപ്പൊ ഈ അടുത്ത് വല്ലാണ്ട് ബോറടി കാണത്തില്ല.
അതെ അതെ സമയം പോവുന്നത് അറിയത്തില്ല. അതെ അതെ
പുള്ളി ജോലിക്ക് പോയി കഴിയുമ്പോളായിരിക്കും ബോറടി മൊത്തം.
എന്തോ?
പുള്ളിക്ക് ജോലിക്ക് പോയി കഴിയും പിള്ളേര് സ്കൂളിൽ പോയി പുള്ളിയും കൂടെ പോയി കഴിയുമ്പോളായിരിക്കും ബോറടി മൊത്തം.
ഇല്ലില്ല അങ്ങനെ ഒന്നും ഇല്ല പിന്നെ നമ്മള് ഇങ്ങനെ അ ത്യാവശ്യം നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളെന്തെ ഇപ്പോ വയ്യാത്ത കൊണ്ടുള്ള ഇതെ ഉള്ളൂ നമ്മളീ ഒറ്റ കിടപ്പ് കിടക്കുന്നോണ്ടുള്ളൊരു പ്രശ്നേ ഉള്ളൂ അല്ലെങ്കി നമ്മളെന്തെലും നമ്മടെ കാ ര്യങ്ങളൊക്കെ ചെയ്തും കണ്ടും അങ്ങനെ പോവും അല്ലോ
ഇതുകൊണ്ട് തിരുമ് തീരുമ്മീട്ട് നല്ല സൂപ്പ് ഒക്കെ ഇട്ട് കുടിച്ചാതി.
ആ അതെ അതെ അതെ ആ അതെ ശരിയ അത് ഓ ക്കെ ശരി എന്ന ഞാൻ വിളിക്കാം പിന്നെ. ഓക്കെ ശരി എന്ന